ഹലോ?
കേൾക്ക്ണ്ടോ?
ആഹ് കേക്ക്ണ്ട്. എന്തെക്കെണ്ട് വിശേഷോ?
ഹലോ റൈഞ്ചി ത്തൊണ്ടാ? ആഹ് ഇപ്പ കേക്ക്ണ്ട്.
ആഹ് എന്തക്കെ വിശേഷം ചോയ്ക്കാ?
ആഹ് നല്ലതന്നെ ചോ ബർകക്കൽ കഴിഞ്ഞോ?
ആഹ് ഭക്ഷണം കഴിച്ചു.
ഹേ ഇത് പ താ കഴിച്ചോണ്ടിരിക്കയാണ്. നല്ലതന്നെ ഇപ്പം മഴ പെയ്യ്ണ്ടോടേ?
ഇല്ല മഴന്നുല്ല രാവിലെക്കെണ്ടേനി മഴ ഉച്ചവരെ മഴന്നേനി.
ഭക്ഷണം
ഉം ഉം ങ്ങള ന്താ ഫുഡക്കെ ണ്ടാക്കല് ന്ന് ഇന്ന് ന്താ ഫുഡ് ണ്ടാക്കിയേ?
ഞാൻ ന്ന് ഹ് സാമ്പാർ വെച്ചു.
ഏഹ് അഹ് ശരി
വെക്ക അഒടെ സാമ്പാർ വെക്കല്ണ്ടോ?
ഇവടെ കൊറവാണ്.
ആഹ് നിങ്ങള് കൂട്തലും മീനക്കെവു വയ്ക്കാ ല്ലേ?
മീന് ഏഹ് അങ്ങനൊന്നുല്ല.
ഏഹ് ഇവടെത്തെ ഞാന് ആഹ് ഇവടെ പച്ചക്കറിയ അയിൽ സാമ്പാർ വെ ക്കും ഇപ്പ ദോശയും ഇതൊക്കെ
ആഹ് ശെരി
ത്തരച്ച് അങ്ങനെ നിങ്ങളെങ്ങനെ ക്കിയ സാമ്പാറ്?
ഞാൻ സാമ്പാർ ക്ക ഇവടെ അയ്ന അങ്ങനെ ഇമ്മാക്കൊന്നും വല്യ ഇഷ്ടല്ല സാമ്പാർ. അപ്പ പിന്നെ അങ്ങനെ ണ്ടാക്കല്
ഇല്ല ല്ലെ ആഹ് നല്ലതാണ് ഏഹ് ഹ് ഓണ സദ്യക്കൊക്കെ.
ആഹ് അയ്നെക്കെ അങ്ങൻത്തെ സദ്യയിലക്കെ ണ്ടാണ് നല്ല ടേസ്റ്റാ.
ആഹ് അഹ് ങ്ങനെ മത്തങ്ങ്യക്കെ ടയ്ല്. മത്ത്യങ്ങ പരിപ്പ് വേവിച്ചിട്ട് പിന്നെ തേങ്ങി ആഹ് പിന്നെ ചെറിയ ജീരക ണ്ടാവല്ലോ അതും ഉലുവെക്കട്ട് വർത്ത്ട്ട്
ആഹ്
ചിട്ടോ പ്പവിള്ക്ക്യ
ആഹ് ആഹ്
അയില് സാമ്പാർ പൊടി ഇടണെങ്കി ടാ അല്ലങ്കി ഞാ മല്ലിപ്പൊടി, മൊളക് പൊടി പിന്നെ ലാസ്റ്റ് വറവ് ട്ടാമതി അയിൽ ഇത്തിരി മല്ലിയിലക്കെ ഇട്ട്ണ്ടങ്കി നല്ല സൂപ്പറാ.
ആഹ് ആഹ്
അങ്ങനക്ക ണ്ടാക്കി കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇവടെ കൂ പച്ചക്കനെ മീനൊന്നും അാങ്ങനെ വാങ്ങിക്കാത്തകാരനെ
ഏ ഇൻക്ക് മീന് വല്യ ഇഷ്ടല്ല പക്ഷെ ചിക്കനെന്നെ മുൻതൂക്കം ഈ കറിയൊക്കെ വെച്ചാ മത്തി അല അങ്ങനെ
എങ്ങനാപ്പൊ കറിവെക്ക തേങ്ങ അരച്ചിട്ടോ?
അല്ല ഇന്ക്ക് മുളകിട്ടതാഷ്ടം
മുളക് ട്ടിട്ട്ങ്ങനെ കട്ടിലോയ്ക്കാത് വെള്ളം പോലെ
അര അങ്ങ അങ്ങനി ഉണ്ടാക്കും.
ഇവ്ടെന്ന്റഞ്ഞാല് മുളകിട്ട് വെച്ചാലും ഇങ്ങനെ ചാറ് കട്ടി വേണം.
ആഹാ
അല്ലെങ്കി അഹ് കൂട്ടില്യ വെള്ളം പോലെ ആയികഴിഞ്ഞ ആർക്കും പറ്റില. ഞാൻ ന്നട്ട്ങ്ങനെ കട്ടിയാക്കിട്ട് കൊടംപുളിയൊക്കെഇട്ടിട്ട് കൊടപുളി ഇട്ല്ലേ നിങ്ങള് കൊടം പുളിടും അല്ലെങ്കിൽ സാന്താപുളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കട്ടീയില് ഇതാക്കി വെക്കലാ. ഇല്ലെങ്കിൽ തേങ്ങ വറ്ത്തരച്ച് വെക്കും തേങ്ങ പെരിഞ്ചീരൊക്കെ അരച്ചിട്ട്
ആഹാ
അങ്ങനിം വയ്ക്കും.
ഏ ആഹ ഇൻക്ക് തേങ്ങ അരച്ചാ മീൻകറി വല്യഇഷ്ടല്ല. അഹ് ന്താറിയില്ല ഇൻക്ക് അങ്ങനെ.
ആഹ അത് ചെലോർക്ക് തേങ്ങ ഇഷ്ടല്യ എന്റെ വീട്ടില് എൻ്റെ അച്ഛനൊന്നും തേങ്ങ വർത്തരച്ച് വെക്കുന്ന ആ പുളി വേണല്ലേ? ഹി ഹെ എന്റെ അച്ഛനും അതെ തേങ്ങ അര ക്കുന്നത് ഇഷ്ടല്ല. അവർക്ക് ഇങ്ങനെ മുളക് ഇട്ടിട്ട് അങ്ങെനെ വെയ്ക്കും പക്ഷെ വടെ ഇങ്ങനെവികും. പറ്റില്ല. ന്നിട്ട്ഞൻ എൻന്റെ വീട്ടിൽ പോക്പോഴാണ് ആ കറി കൂട്ടുമ്പ ക്കിഭയങ്കരഷ്ടണ്
ഏഹേ
നമുക്ക് ഐ നമ്മള ഒന്നാത് നമ്മളാണ് എന്നു ഇവിടെ ഉണ്ടാക്കണത്. നമുക്ക് പിന്നെ വേറെ ആരെങ്കിലും ഒന്ന് വെച്ച് തരുമ്പോ നമുക്ക്ത് നല്ല സന്തോഷംല്ലേ?
ആ പിന്നെ നമ്മള് വിരുന്നാരൊന്ന വരുമ്പോ നമ്മൾ അങ്ങനത്തെൊന്നും കൊടുക്കൂലല്ലോ?
ആ ഇല്ല ഉം അപ്പൊ എന്തെങ്കിലുംഇത് പോല്ചിക്കനോക്കെല്ലേ വാങ്ങിക്ക ഇവടെ അതിയ്കം
ഹെ ഹേ
ഞക്ക് വിരുന്നാരേ ഇല്യ. ആകെ വരത് എൻറെ അച്ഛനും അമ്മയുംമാത്രണ്.
ഏഹേ
വേറെ ആരുങ്ങനെ പിന്നെ എന്താച ചേട്ടന്റെ വീടിന്റെ ബന്ധുക്കളൊക്കെവിടെടുത്തന്നെയാണ്.
ആഹ
നമ്മള് പിന്നെ ആഴ്ചയിലൊക്കെ ഒന്ന് പോയികാണൂം. അങ്ങനെപ്പോ പ്രത്യേകി പിന്ന ആരും വരൂല്ല്യ.
ഏഹെ അത് ശെരി
അത്രൊക്കെ വരുള്ളൂ.
ആഹ്
പ്പൊ കോറെ ആയിവന്നിട്ട്. ഇപ്പൊ കൊറച്ച് വന്നിട്ടില്ല. അപ്പൊ അവര് വരുമ്പോഴാണ് പിന്നെ ആരെങ്കിലും ഓക്കെണ്ടാവല്. അല്ലാണ്ട വിരുന്നാരായിട്ട് ആരുണ്ട
മൂണിലേ
അന്റെ മോള് താചെയ്യണ്.
അഹ് ഇവിടെ ഇണ്ട്. അഹ് മോന്റെ വണ്ടി കൊട്ന്ന്ടില്ല.
അഹ അഹ
ഉം അത് റാക്കിന്റെ മേലെ വച്ചേന്
ആഹ് ആഹ് അല്ല മോളൊറങ്ങിയോ?
ഉറങ്ങില്ല്യ ഇവിടെണ്ട് ഇങ്ങനെ പാലുടിച്ചാ.
അയ്ശരി ആ ഇനിപ്പോ എപ്പഴാ
കോനൊറങ്ങണെങ്കില്
അതെയ ആഹ് അതാണ് ആഹ്
ഉം
വാശിയൊക്കെ ഒണ്ടാ?
ആഹ് വാശിണ്ടോ റഹ്മാനേന്ന് പറയണ്ട.
അതെ
വാശിയേ ഒള്ളൂ ഞാൻ പറയാ ഒരു ഒന്നേക്കാ വയസിന്റെ ഇതൊന്നല്ലാ ഓന്റെടുത്തുള്ളെ ഉ ഭയങ്കര വശിയ നമ്മള് ഓന് എന്തെങ്കിലും ഒരു സാധന പുട്ച്ചൽ ഇന്ന് ഇപ്പം അംഗൻവാടിയി പോയിനീ ഞാൻ എനിക്ക് പൊടി വാങ്ങാ വേണ്ടീട്ട് ഇവനെ. അവിടെ പോയപ്പോ അവ്ടൊള്ള കുട്ടികൾക്കൊക്കെ അവിടത്തോരു കുതിരന്റെ ഒരു സാധനുണ്ട് ഒരു നമ്മക്ക് ആ പ്ലാസ്റ്റിക്കിന്റോര്ത് അയ്മ കേയറിയാണ്ട് ഇവന് അയ്മ ഇരിക്കണം ആ വടം അംഗൻവാടിലുള്ള ഒരുത്തനും അയ്മേ തൊടൻ പറ്റൂല യാണ്ട് കൂക്കി വിളിച്ചിട്ട് ആ കുട്ടികളെവരെ പേടിച്ചു പോയിണ്ട് പിന്നെ ഐറ്റങ്ങളൊന്നും അടുത്തേക്ക് വരുന്നില്ല ഞാൻ പറയാ ഇവ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ അംഗൻവാടിയിലൊക്കെ പോണ കാലത്ത് അവിടെ പ പൊളിച്ചു പന്തലിടുരെ
ഇവിടെ എന്റെ മോനെ അങ്ങനെ അറിയാം അവന് ആര് വികൃതിയൊന്നും കാണിക്കില്ലട്ടാ.
ആഹ് ആഹ്
എല്ലാ കുട്ടികളെയിന്നും അടി വാങ്ങിട്ട് വരും.
അത്ര പാവാവും ചെയ്യരുത്.
ആഹ് അപ്പൊ എന്ത ഇതിന്റെ അടുത്ത്ണ്ടല്ലോ ഒരു കുട്ട ട്ടി ഇവനെ കൈ പിടിച്ച് മുട്ടുങ്കാല് കൊണ്ട് കു കൈ വെരളിന്റെ അതിലല്ല് ചതവ് പറ്റി
യ്യോ അങ്ങനൊക്കെ പറ്റിയോ?
കുട്ടി വീട്ടില് വന്നപ്പോ നോക്കുമ്പോ കയ്യൊന്നും അനക്കാൻ വയ്യ രണ്ട് വേരൽ എന്നിട്ട് ഡോക്ടർടുത്ത് കൊണ്ട് പോയി എക്സറെ റേ എടുത്തപ്പോ ചതവ് എല്ല് ചതവ്ണ്ട്.
ഉം
മുട്ടുക്കാലോണ്ട് ഇടിച്ചതാന്ന്
ഒന്ന് ഞമ്മുക്ക് ചോയ്ക്കാനും പറയാനു അതും പറ്റൂല.
ആഹ് അല്ല ഞാൻ പോയി കംപ്ലൈയിന്റ് എന്തന്നറിയാം ഇതിന്റെ മുന്നേ ഇവന്റെ വയറില്ലേ വയറ്റിക്ക് കുത്തി.
ആഹ്
അതൊക്കെ ചെയ്യുമ്പോ ആ കുട്ടിയാണെങ്കി എല്ലാ കുട്ടികളേം ഉപദ്രവിക്കൂത്രേ നല്ല വികൃതി ട്ടിയാ ഇങ്ങനെ തീരെ ഉപദ്രവിക്കല പണി വർത്തിക്കരിക്ക ഇതുപോലെ ഓരോ ഇല്ല അങ്ങനെ ഞാൻ പോയി കംപ്ലീണ്ട് കൊടുക്കുമ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഞാ കുട്ടീനെ മാറ്റി ഇര്ത്താക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പ അവര് പണ് ഇനി ഒന്നും ഇണ്ട ണ്ടാവില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കൊല്ലം പിന്നെ കൊഴപ്പില്ല അപ്പൊ ഇവനെ അന്ന് ഡോക്ടറെ കാ പോയപ്പോ ഡോക്ടർ ചോദിക്ക അവനോട് എടാ നീ നീയും തിരിച്ചടിക്കണ്ടേന്ന്.
അതന്നെ മക്കള് തമ്മിലുള്ള ഓല് തമ്മി തീർത്താ പ്രശ്നം ഇല്ല ഐക്ക് ഈ രക്ഷിതാക്കളോട് കൂടുമ്പോളാണ് ഉ പിന്നെ വല്ല്യ ഇഷ്യു ആവ ഉം ഉം
ആ അങ്ങനെ വികൃതിയാണ് പക്ഷെ മാറ്റളൊക്കെ പോയി ഇങ്ങനെ അടിക്കുമ്പോഴേ അടി ക്ക്‌ണേന് കൊഴപ്പല്ല പക്ഷെ ഇത് എല്ല് ചതവ് പറ്റാന്ന് പറഞ്ഞ ചോക്കിയെ
ആഹ് അതന്നെ
കുട്ട്യാളടത് അപ്പൊ ആഹ് ആ കുട്ടി അവര് അമ്മ പറയണ തീരെ അനുസരിക്കില്ലത്രേ അയിന്റെ അമ്മ പറയാ
ഏഹ് ഏഹ് അടി കിട്ടേണ്ട പ്രായത്തില് കുട്ട ട്ട്യാള് അടി കിട്ടിന്നെ വളരണം അല്ല ഞാ ഈ പണി ഇങ്ങനെ ഇഞ്ഞും ചെയ്യൂലേ റിയ
ആഹ് ന്നിട്ട് ഞാൻ നല്ല കമ്പനി ഞാൻ പറഞ്ഞു ഒരു കുട്ടിയാളീം ഇപ്പൊ ഇവര് അടിക്ക ഒന്നും ല്ല
അഹെന്നെ നമ്മളിപ്പോ നമ്മളെ മക്കളെ നമ്മള് അങ്ങനേം നോക്കണെല്ലേറിയ
മൂക്കിക്ക് ഇടിച്ചിട്ട ഞാൻ പിന്നെ കുട്ടിയാളല്ലേ പോട്ടേന്ന് വെച്ച് നമ്മള് കൊറേക്കെ ങ്ങനെ ഇതാക്കി പിന്നിം ഇതന്നെ ന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് കംപ്ലൈയിന്റ് കൊടുക്കും ഇങ്ങനൊക്കെ
പണ്ട് മക്കളാവുമ്പോ നമ്മുക്ക് ഒന്ന് പറയാനും വെജ്ജല്ലേ ഉം
പറഞപ്പോ ടീച്ചർമാരും ആ കുട്ടീനെ പേടിപിച്ക്ക്‌ണ് എനി ഇങ്ങനെ ഇല്ലെങ്കി അവര് പോലീസ് പിടിച്ചോണ്ടോകും പിന്നെ ജയ്ൽ പോയി
ത്താ
അത് നിക്കല ഒരു കൊഴപ്പൊവില്ല
ആഹ് അതന്നെ
എന്തെങ്കിലും ചെയ്യോ നിന്നെ ഏയ് ഇപ്പൊ
ഉം അല്ലെ ഒന്ന് പേടിപ്പി ച്ച ശ ശരിയാവും അറിയ
ഇവര് പിന്നെ ഇവര് ട്ടവു
ഹലോ
ഫോൺ ചെയ്യും
ഹലോ
അങ്ങനെ അല്ലേ
ഹലോ ഹലോ
മക്കൾക്ക് പിന്നെ കൊറച്ചേരല്ലേ ഇണ്ടാവൊള്ളു
ആഹ് ഹലോ എന്താ കേക്കണില്ല മുറിഞ് മുറിഞ്ഞാ കേക്ക്ണെ
ആ വേദന
ഹലോ
ആഹ് കേക്ക്‌ണില്ലേ
ആഹ് ഇപ്പം കേക്ക്‌ണ്ട് ഇങ്ങള് പറയ്ണ ഒന്നും കേട്ടില്ലേയ് മുറിഞ് മുറിഞ് ഇങ്ങനെ കേക്കാ റേഞ്ചിന്റെ ഇഷ്യൂ
ആഹ് എനിക്ക് കേക്ക്‌ണ്ടല്ലോ
ഏഹ് ഇൻഷി ഇങ്ങള് പറയണേ എനിക്ക് മുറിഞ്ഞ് മുറിഞ്ഞ കേ ക്ക്‌ണെ അത ഞാൻങ്ങനെ ആഹ് ഇപ്പം ഓക്കെയാണ് അറിയ
റേഞ്ച്ണ്ടല്ലോ
ആഹ് ഇപ്പോ ഒക്കെയാണ് കേക്ക്‌ണ്ട് റിയാ ആഹ് ങ്ങളിൻക്ക് ആദ്യം പറഞ്ഞത് കേട്ടില്ലേനി അറിയ ഇപ്പൊ കേ ക്ക്‌ണ്ട് ആഹ് റേഞ്ചിന്റെ പ്രശ്നേക്കാരം അത് സാരല്ല ഉം ആഹ് അഹ് ശരി ഇങ്ങള് പറയണത് ഇങ്ങട്ട് കേക്ക്‌ണില്ല
ആരോ വിളിച്ച ഇപ്പം കേക്ക്‌ണില്ലേ
ഇപ്പളും
ഇക്ക് തോന്ന്ണ് റെയ്ഞ്ച്
ആഹ് റേഞ്ചിന്റെ ഇഷ്യു ന്നെ തോന്ന്ണ് ആഹ് അതന്നെ അതന്നെ
കാരണം ഇനിപ്പോ തന്നെയാവും
ആഹ് ആഹ് അതന്നെ ഏഹ് ശെരി ങ്ങള് വൈഫൈ അവടെ അവടെ വൈഫൈ ആണോ ചോയ്ക്കാ
ആഹ് ആഹ് ന്നാ ശെരിട്ടാ
ഏഹ് ശെരി ആഹ് ആഹ് ശെരി ആഹ് ഓക്കേ എന്നാ ശെരിട്ടോ